ഹലോ.
ഹലോ.
കേക്കാമോ?
കേൾക്കാം.
ആഹ് ആഹ് പറഞ്ഞോളൂ, നമസ്തേ എന്തുണ്ട് വിശേഷം?
നമസ്തേ വിശേഷം മഴയായിരുന്നു ഇപ്പം വെയിലായി അതാണ് വിശേഷം ഉം അതെ അതെ ഒതുക്കി
ആഹ് നമുക്ക് യാത്രയെ കുറിച്ച് ച്ച് സംസാരിയ്ക്കാം
ഉം പറഞ്ഞോളൂ
ഉം
എവിടെ പോയി എവിടെ യാത്ര പോയിട്ടുണ്ട്
ബാംഗ്ലൂര്, കുളു മണാലി അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ പോയിട്ടുണ്ട് യാത്ര പോയിട്ടുണ്ട് അവിടെന്ന് വെച്ച് കഴിഞ്ഞാല് കുളൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയും ഭയങ്കര തണുപ്പുള്ളൊരു പ്രദേശാണ്
ആഹ് സഹിക്കാൻ പറ്റൂല തണുപ്പില്ലേ
പറ്റാത്ത തണുപ്പ് ആ വെള്ളത്തിലെറങ്ങി നമ്മള് ഒരു ബോട്ടിംഗ് ഒക്കെ നടത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊട്ടവഞ്ചി ഉണ്ടല്ലോ അത് ആകൊളെളാരു സ് സ്ഥാനവാണ് അതിന്റെറകത്ത് കേറിയിട്ട് അവര് പറയുന്ന കണക്കെ ചെയ്യണം അവര് തല താഴ്ത്താൻ പറയുമ്പം നമ്മള് ചെവിയൊക്കെ അവര് അടച്ചു തരും അന്നിട്ട് നമ്മൾ ആ വെള്ളത്തിൽ കൂടെ തല താഴ്ത്തിക്കൊണ്ട് പോണം അന്നേരം നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റത്തില്ല ഒറ്റ മിനിറ്റേ ഉണ്ടാവാത്തുള്ളു അന്ന്ട്ട് ഇങ്ങനെ കൊറേ സ്ഥലങ്ങൾലൂടെ കിലോമീറ്ററ്കളോളം സംസാരിചരിച്ചു
എന്ത് വച്ച അതെനിക്ക് മനസ്സിലായില്ല വഞ്ചിക്കകത്ത്ന്ന് വെച്ച നമ്മള് വെള്ളത്തിനകത്താണൊ
വെള്ളത്തിനകത്ത് വെള്ളത്തിന് ആദ്യംന്ന് വെച്ച് കഴ്ഞ്ഞ വെള്ളത്തിന് പൊറത്ത് കൂടെ പോകും ഒരാഴവും ഒഴുക്കുള്ളേം സ്ഥലങ്ങള് വരും അപ്പഴത്തിന് നമ്മള് നല്ലപോലെ വായ അടച്ച് വെയ്ക്കണം അല്ലെങ്കി വായടാത്തെല്ലാം മീൻ കേറിപ്പോവും ഫിഷ് ആഹ് അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നാണ് അപ്പ അവര് പറയുന്ന സമയം ആവുമ്പത്തേനു ആ വഞ്ചി പിടിച്ച് അവരെ താഴ്ക്കും താഴ്ക്കുമ്പത്തിനും ഒരു മിൻറ്റേ താഴ്ക്കത്തൊള്ളു ആ ഒരു സ്ഥലം കഴിയുമ്പൊ ആഹ് വ ച്ചി വീണ്ടും പൊക്കും
ഉം അവര് കൂട കാണോ
ആഹ അവര് കൂട കാണും ഇതിന് ഗൈഡീയ്യാനുള്ള ആൾക്കാര്ണ്ട് മൂന്ന് പേര് ഒന്ന് ഡ്രൈവിയ്യ്ന്ന ആള് ഒ ഒരാള് ഇത് ഓടിച്ചോണ്ട് പോവ്ന്ന ഒരാള്
ഉം
അയിന്റെ പെറകിലിരിയ്ക്കണം അന്നിട്ട് അവരൊരു കയറ് കണക്കൊരുത ആഹ് സാനം തരും ഇതൊരു സാഹസിക യാത്ര കൂടിയാണ് ഇന്ന ഇത് വളരെ സന്തോഷം നൽക്ന്ന ഒരു യാത്രിം കുടിയാണ് അയിൻ്റെ ഏറ്റൊ അവസാനം അങ്ങനെ കിലോമീറ്റുകളോളം അങ്ങനെ കിലോ മീറ്റ്രകളോളം യാത്ര ചെയ്യിക്ക ആദ്യം അവിടുന്ന് യാത്ര തുടങ്ങി കഴിയുമ്പൊ പിന്നെ കൊറ്ച്ചേരം കഴിയുമ്പം ഒരു ഒഴുക്ക് വരും അവിടേന്ന് വെച്ച സാധാര്ണ രീതീല് സഞ്ചരിച്ചു പോവാൻ പറ്റത്തില്ല അതുകൊണ്ട് അവര് ഇതിനെ പിടിച്ചിട്ട് താഴ്ക്കും അപ്പഴത്തിന് നമ്മളെ ചെവിയൊക്കെ അവര് പൊത്തി വെച്ചിട്ടുണ്ട് ഒരു സാധനം വെച്ച് പൊത്തി വെച്ചിട്ടുണ്ട് പക്ഷെ അതിങ്ങനെ താഴ്ക്കുമ്പഴ്ത്തീനുവേ ആഹ് നമ്മളി ഇങ്ങന ഒരു മിനിറ്റ് വെള്ളത്തിന്റെ അടിയിലായിരിക്കും വെള്ളത്തിനടിയില് മീൻനെ അത് ഇതിനെല്ലാം നമ്ക്ക് കാണാ പറ്റും അന്നിട്ട് വീണ്ടും പൊങ്ങും ഹലോ ഹലോ കട്ടായൊ
കേക്കാമോ
ആഹ് കേക്കാം കേക്കാം
അപ്പൊ ഡ്രൈവ് ചെയ്യുന്നവരെ കണക്ക് ഡ്രസ്സ് ഇടണോ
ഡ്രൈവ് ചെയ്യുന്നവരെ കണക്കിടണ്ട നമുക്ക് ഇഷ്ടള്ള ഡ്രസ്സ് ഇടാം അവര് പറയും വേറൊരു ഡ്രസ്സും കൂടെ വെച്ചേക്കണം കാര്ണം ഇത് കഴിയുമ്പൊ നമ്മള് ഫുള്ള് നനയും അവര് വേറൊര് ജാക്കറ്റും കാര്യങ്ങളും നമ്മള സുരക്ഷയ്ക്ക് വേണ്ടീട്ട് തരും
ആഹ്
ആഹ് ആഹ് അങ്ങനെയാണ് യാത്ര ചെയ്യ്ന്നത്
ആഹ് ആഹ് ആഹ്
ആഹ് ആഹ് ആഹ് ആഹ്
ആ അത് കൊള്ളാല്ലോ
ഉം അതൊരു സാഹസികവുമാണ് നമുക്ക് മനസ്സിന് വളരെ സന്തോഷം നൽകുന്നതായിട്ടുള്ളൊരു യാത്രയാണ് കുളുവില്ല അതിന് നമ്മ്ളേയാ ഇറങ്ങണം ആ അതിന്റെകത്ത് ഇറങ്ങി യാത്ര ചെയ്ത് വരുമ്പഴത്തേനും നമ്മള് അ വിറച്ച് തണുത്ത വിറച്ചിരിക്കും നമ്മുടെ കേരളത്തില് ഈ പറയുന്ന പുഴകളെ പോലെയോ അങ്ങനത്തെ ഒരു തണുപ്പല്ല അതിന് ഭയങ്കര തണുപ്പാണ്
ഓ ഞാനെങ്ങനു ആണെങ്കി അപ്പഴേ ചത്തു പോകൂല്ലേ
അവ്ട്ന്ന് എടത്ത് നിന്നാ മണാലീന്ന് പർഞ്ട്ടൊരു സ്ഥലമുണ്ട്
ഒരു ഒരു സെക് ഒരു സെക്കന്റെയ് ഞാൻ ഒന്ന് കട്ട് ചെയ്തോട്ടേ
ഓക്കെ